ഹലോ?
ആഹാ
കേക്ക്ണ്ല്ലേ? ആഹ് പിന്നേയ്
ആഹാ
നാളേ വിദ്യാല്ത്തിൽ പരിവാടി അല്ലേ?
ആഹ് ഞമ്മളേ കലോത്സവല്ലേ?
ആഹ് എന്തേയ്‌ണ് പോണോ?
പോണോ ചോയിച്ചാല് എന്താ അന്റെ അഭിപ്രായെന്താ?
ക്ക് സൗണ്ട് കൊറവായിട്ടാടാ കേക്ക്ണേ
തന്നേ പ്പളോ?
നിക്ക്ട്ടോ ഞാൻ സൗണ്ടൂട്യോക്കട്ടെ ആഹ് ഇപ്പ കേക്ക്ൺണ്ടോ?
ആഹ് ഇപ്പൊ കേക്കാണ്ടോ നോക്ക്
കൊറച്ച് സൗണ്ട് കൊറയാണ്ട് കേക്ക്ണേ ഹലോ? ആഹാ ആഹാ ഇപ്പ കേക്ക്ണ്ട്
ഉും പിന്നേയ് എന്താ ഒന്ന് പോയോക്കണോ? മ്മളേ ഒന്ന് പോയോക്കവാണെങ്കി?
ഞാൻ പറിയ്മ്പളേയ് എന്താ രാവിലെ ഫുള്ള് കുട്ട്യേളെ പരിവാട്യേളേക്കാരം ഏഹ്
രാവിലെലേ ശെരിയാണ് ചെറിയ കുട്ട്യേളെ പരിവാട്യേക്കാരം.
വൈന്നേരത്ത് ആയിറ്റ് പോവുമ്പോ? വല്ല്യോലെ വല്ല്യേ പരിവാട്യേളൊക്കെണ്ടാവും. നല്ല രസല്ല പരിവാട്യേളൊക്കെണ്ടാവും.
ആഹ് അതാ ശെരി അങ്ങനെ അങ്ങനെയ്യാന്നാ ആഹ്‌ ഈ കു ട്ട്യേളെ പരിവാടിക്ക് പോയാലേ ഒരു രസണ്ടാവൂല
രസണ്ടാവൂല
അപ്പ അമ്മക്ക് എന്താലും ഇജ് പറഞ്ഞ പോലെ ആഹ്
പിന്നേ എന്താ എന്താലും പോണ്ടേരും അമ്മളെ മറ്റേ ടീച്ചറ്ല്ലേ? പറഞ്ഞീന്നേ എന്താ വെരോണ്ടൂന്ന്റഞ്ഞിട്ട് വെർ തേച്ച്ട്ത്ത് പറഞീന്നു.
ഏ ച്ചെല്ലാം പറഞ്ഞ്ക്ക്ല്ലേ ന്നാപി നെന്തായാലും പ്പോ ഏ എന്തായാലും പോയിട്ട് ടീച്ചറേക്കെ കണ്ട് പോരന്തായാലും
ഉം നമ്മള് കൊർച്ചവ്ടന്ന് സജീവാവ ഇന്റെ
ഉം ആഹ്
അങ്ങനെ ഒന്ന് തോണിപ്പിച്ചിട്ട് വൈന്നേരത്ത് പോരാ പോയി പോരാ അതല്ലാ അന്റെ എര്ത്ത് വസ് ത്രണ്ടോ കുപ്പായം
അല്ലാ ഏതാ അമ്മള് എങ്ങനെണ് ഏതാ ഞാന് എന്താ ഇടണ്ടേന്നാ എനിക്ക് ക്കറിണില്ല എങ്ങനെന്ന്
ഞാന് എന്തേയ്ച്ചാലേ ഇന്റെ ത്ത് മറ്റേ ആ വെറും കളറായിട്ടില്ലേ ഇല്ലേ ആ റെഡ് അല്ല ചോപ്പ് ഉം അപ്പൊ അത് ഞാനെച്ചാ കൊറേ പരിപാടികൾക്ക് ഇട്ട്ക്ക്ണ് അന്റെട്ത്തര് മറ്റേ കള്ളി ഇണ്ടായിന്നില്ലേ
ആ കള്ളി ണ്ട്
ആ അതൊന്ന് ഇച്ചെരോ യത് അ ജ്ജ് അത് ഇട്ണ്ല്ലല്ലോ ആ, ന്നാ ച്ചത്
ഞാനൊരു പച്ചക്കുപ്പായടാനാ കര്തിക്ക്‌ണെ
എഹ് പച്ചഞ് ആ ല്ലേ
ത് ഞാന് ന്നാ അമ്മളെ മറ്റേ മചെ ചെർക്കനോട് ചോ അമ്മളെ സുഹൃത്തില്ലെ
ആ ഓനോട് ചോയിചോക്യാതി ഓന്റെ അടുത്ത് ഓന്റെ അടുത്തധികോം ണ്ടാവും
ഓൻക്ക്‌ണ്ടാവും ഓനേ പെയ്സക്കാരേ ചെർക്കനല്ലേ പെയ്സക്കാരോ ത്തല്ലേ ഓന്റെ എട്ത്ത് ഇല്ലാത്ത ഷർട്ടും പേൻ ഏ ഓന്റെട്ത്തില്ലാത്ത കുപ്പായങ്ങളൊന്നും ഉണ്ടാവില
അത് ശരിയാ പിന്നെന്ത് വെച്ചാല് എന്തെ ഇന്റെര്ത്ത് നല്ലൊരു ചെരുപ്പൂ ഇല്ല
ആ ചെര്പ്പിന്റെ കൂട്ടം പർഞ്ഞപ്പളാ ഇപ്പന്റിം അവസ്ഥ
ഉം ഇന്ന് മനേ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോന്നില്ലേ ണ്ടെന്നെ ക്കി പോന്നിട്ട് എന്താ ഇവടത്തിയപ്പൊത്തിന് ചെരിപ്പ് മറ്റേ ചളി ഇതൊകയാണ്ടേ അവടെ ഒന്ന് പൂന്തി വലിച്ചെട്ത്തതാ വള്ളിച്ചെരിപ്പല്ലേ അഹ് പൊട്ടി അഹ് പിന്നെ എന്തായാലും ഇന്ന് ഒന്ന് എടു കടന്ന് എഴുതീട്ടേനു ഇന്നിപ്പൊ കൊറ ടൈം ആയി ഇനി സമയായി അപ്പൊ ഇഞ് ഇനി കടാൾ ഇണ്ടാവോ ഞമ്മള മറ്റെ കട ഇണ്ടാവോ
അവടെ ചെലപ്പം ഇണ്ടാവും ഇല്ലെങ്കി എന്താട്ടറിയോ നാളെ എന്തായാലും നമ്മള് വൈന്നേരത്ത്ക്ക്‌ അല്ലെ പോണേ
ആ ശരിയാന്ന്
അപ്പക്ക്‌ വാണങ്കി പോയി ഇട്ത്താലും പോരെ
ആ വൈന്നേര ആ, അപ്പട്ക്ക
ഏ, ആഹ് ഇൻ്റെ എട്ത്ത് ഞാന് മറ്റേ അനസിനോട് ഓൻ്റെ ഷൂ തരാൻ പർഞ്ക്ക്‌ണ് ഓൻ്റെ ആ, ആ
ആ ഓന്റെ തരാൻ പർഞ്ഞ്ക്കാ
ആഹ്
ആ, ഞാന് എന്താ പിന്നെ എന്ദോയ്ച്ചാ എങ്ങനെ പോണെ നടന്ന പോരെ
നമ്മക്ക് ഇരുച
ആ, ഇന്റെട്ത്ത് ന്ത് വെച്ചാല് ഇന്നലെ വണ്ടി നേരെ കൊടെന്നിട്ട് കാക്കു എടുത്ത് കൊണ്ടോയിന്
ഏഹ് ഞാൻ ആഹ് ഞ ഞാന എൻ്റെ വീട്ടിൽ
ആഹ് അതറ്റെ മതി എന്നാ
അല്ലേ പിന്നെ നമ്മള എല്ലാരുംപാടെ പിന്നെ മറ്റേ മറ്റേ അല്ലല്ലേ
വലിയ വായനം എടുക്കേണ്ടരല്ലേ
ആഹ് പൊന്നൂനേം പിന്നെ മുത്തുപ്പാനൊക്കെ കൂട്ടി നമുക്ക് ആണെങ്കി നാല് ചക്ര വാഹനത്തി പോവാ ഏഹ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ